ഹലോ ഹലോ കേക്ക ആഹ വലൈക്കും സ്ലാ
കത്തഹ
ആഹ് സുഖമായിട്ടിരിക്കുന്നു അവിടെയോ
ഇമ്മളും കൊഴപ്പൊന്നുമില്ല ഉം കുട്ടികളൊക്കെ എ മഴല്ല
ആഹ്ഹ
ഒന്ന് മഴ പെയ്യും ഒന്ന് വെയിലെരുക്കും അങ്ങനെ ഒരു കാലാവസ്ഥ
ആ ഒരു കാലാവസ്ഥല്ലെ ആ എനിക്ക് തോന്നുന്നു ജൂൺ തുടങ്ങിയപ്പോ മാത്രമേ മഴ പെയ്തിട്ട ഉള്ളന്ന് തോന്ന്ന്നൂ
ആഹ് രണ്ട് മൂന്ന് കൊല്ലങ്ങനെ ഇണ്ടായിരുന്നു മുന്നേ അങ്ങനെ വെയിലും മഴയായിട്ട് ആ അതേ കാലാവസ്ഥ്യാപ്പൊ
ആഹ് ഹ ഹ ആ ഹൗസ് വൈഫാണോ ആ എനിക്കൊരു എനിക്കൊരു കുട്ട്യാണേ
ആ
ഉം അവിടെയോ
ഏ
ആ അവിടെയോ
ഇവടെ മൂന്നാള് ഉം ണ്ടാണു ഒര് പെണ്ണു
ആഹ് ഹഹ ഹ
പിന്നെ കുട്ടി എത്രേലാപ്പ പഠിക്ക്ണെ ആ ആ
ഉം
ഇവിടെ അല്ല ണ്ട് കടേക്ക് പോണ്ട് ഒരാളെ കെട്ടിച്ചു ഉം ബർത്താവോ
ആ ഭർത്താവ് ഫിനാൻസില് വർക്കെയ്യുവാണേ
ആ ആ
ആ
വിട സ്ഥലം
എന്തോ
എവിടെയാ ഇങ്ങളെ പെര
ആഹ് ഞങ്ങള് തമിഴ്നാട്ട്ലാ
സമുദ്രം ആഹ് ആഹ് അവിടെന്നും മഴല്ല
ഇവിടെ മഴ ആയിട്ടൊന്നുല്ലാ രാവിലേക്കെ ചെറ്തായിട്ട് ഏ ഒന്ന് പൊടിഞ്ഞു പോവാ അത്രേ ഉള്ളൂ മഴയ ആയിട്ടൊന്നുല്ല അവിടെ
തെന്നെ ഇബടെ
ആ ഹ ഹ ഹ
ആരെക്കെള്ളെ
ഞാനും ഹസ്ബൻഡും മോളും മാ
ആ മായ്മിം അമ്മോസാക്ക്യൊന്നുല്ലേ
ആ അവരെല്ലാം അവിടെയാണ് നാട്ടിലാ ഞങ്ങള് ചേട്ടനിവ്ടെ
ഏട്ടന് ബാ ബർത്ത ബർത്തെന്നാണ് നാട്ട്ലെന്നെ
ഉം എല്ലാരും ഒക്കീണ്ണ് എന്നാ എടുക്കുന്നു
ഏ
എല്ലാരും എന്നാട്ക്കുന്നു
കടയില് നിക്ക
ആഹ് ഹ ഹ ആഹ് ഹാ ഹാ യാത്രെക്കെ പോവാറുണ്ടോ ഐ
അനോ ഏയ് അധികൊന്നും എങ്ങട്ടും പോകൊന്നുല്ല ഏയ് ഒരു ഓപ്പെർഷൊക്കെ കയ്ഞ്ഞിട്ടങ്ങനെ ഇരിക്ക
അതേ ഗർഭപാത്രം ഇതൊക്കെ എങ്ങോട്ടും അങ്ങനെങ്ങള് പോക്കില്ല
ആ ആ ജോലിക്ക് വല്ലാം പോന്നുണ്ടോ
ഏയ് അന്നുല്ല ഉ ഉ
ഉ അപ്പൊ ഈ പ ഈ എന്റെർറ്റെ ഈ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്താെക്ക്യെ
വെറുതന്ന നമ്മെ വീട്ടിൽന്നെ എന്തല്ലോ പണികള്
ഉം ഉ അതെ ടി വി ഒക്കെ കാണുവന്ന്
ഏയ് ടി വിങ്ങണ്ട്
ആഹ ഹഹ ആ നിങ്ങള ആഹ ആ് കൂട്ടുകൂടും വേണാ എല്ലാരും
ഏ ആട്ട ഇളയാച്ചന്്മാരും പ്പല്ല അല്ല അല്ല വേറെ വേറെ ഞങ്ങള്ൾ വേറെ അതിറെ ആ അടുത്തന്നെ ആ
അതുകൊണ്ട് പിന്നെ സമയം പോകന്നറിയ
ആഹ ആഹ സമയം പോകവും
ആ നമ്മളവിടെ പറഞ്ഞ സിഡൻ്യ അ ഇ ാനുംെ എല്ലാരും ജോലിക്ക് പോക്കല്ലേ എല്ലാര
ആഹ ആരും ഉണ്ടാവൂല അല്ലേ ഉ
മകൽ ടൈമിൽ അങ്ങനെ ആരുല്ല പിന്നെ വരുവാ അപ്പ എല്ലാവരും ജോലി നോക്കുക അവരുടെ കാര്യം നോക്കാ കിടക്കുക രാവിലെ ജോലിക്ക് പോവാ അങ്ങനെ പിള്ളരും ഇറങ്ങി സ്കൂളിലക്ക് പോവാ ആർക്ക അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും സമയമില്ല
അപ്പ അമ്മല്േ ആ ഉ അല്ലാ കുട്ടി ആഹ് കൃഷി ആ കൃഷി ആദ്യൊക്കെ ഇണ്ടോ മുപ്പൊക്കെ ഡബർ വെച്ചെക്കണ
ആ റബ്ബറാണോള്ളോ ആദ്യൊക്കെ എന്താ കൃഷി ചെയ്തോണ്ടിരുന്നേ ആ ഉം
ഉ പിന്നെ അത് കഴിഞ്ഞിപ്പ ആ അപ്പൊ അത് കഴിഞ്ഞിട്ടപ്പ എല്ലാത്തും ഡബർ കയിക്കും ബർ ഈ അടക്കൊക്കെ ഉണ്ടാവൊല്ലോ
ഓ ഓ ഓ ഉ ഇപ്പ വീട്ടിലൊന്നും ചുമ്മാ കൃഷി ചെയ് തരാ ഇങ്ങനെ
ഉം ആ അങ്ങൻന്നുല്ല ആ ഉണ്ടായിരുന്നു ആദ്യൊക്കെ ഇപ്പൊ പ്പ വയ്യ
ആ്ഞാനിവിടെ കൊറെയൊക്കെ നട്ട് നടാൻ വേണ്ടിയൊക്കെ നോക്കിരുന്നേ രണ്ട മൂന്ന് തവണ ഒക്കെ പിടിപ്പിച്ചു പക്ഷെ അതെല്ലാം പോകുവാ ഒന്നും റെഡി ആവുന്നില്ല നമ്മള അടുത്ത് പോലെ മണ്ണല്ലല്ലോ
മണ്ണ് ആ മണല് പോലെ ക്കറല്ലേ ആ
അപ്പം കൊറെക്കെ നോക്കിയായിരുന്നു പിന്നെ ഞാൻ ഗാർഡനിന്നൊക്കെ മണ്ണക്കാവ ഇടിച്ചൊണ്ട് വന്ന ഒന്ന് നട്ടൊക്കെ നോക്കിയന്ന് പക്ഷെ അതൊന്നും റെഡി ആവുന്നില്ല പെട്ടെന്ന് ഉണങ്ങി ഉണങ്ങി പോവാണേ പിന്നെ ആണല്ല
പിന്നെ കുട്ടിപ്പ എത്രയില അല്ലെ എത്രയല എത്ര വയസ്സായി
അങ്കെ
പിന്നെ താഴ ഉണ്ടായിട്ടുണ്ടാവില്ലേക്കല്ലേ
എന്തോ
തായൊന്നും ആയിട്ടില്ല അല്ലേ
ഇല്ല ഇല്ലല്ല ഞാനേ ഒരു ജോലിയൊക്കെ നോക്കിയൊന്ന് സെറ്റായി കഴിഞ്ഞിട്ട്ടുത്ത് നോക്കാലോന്ന്ച്ചാ
ആ ആ ആ അതെയണല്ലത് അമ്മയച്ചനൊക്കെല്ലേ
ആ എ ഉണ്ട് ഉണ്ട്
ഉം ഉം
ആ പിന്നെ കല്യാണം കഴിച്ച കുട്ടിക്ക് മോളുണ്ടോ മക്കളാണ്ടോ എത്ര പേര്
ഓൾക്ക് നാലാള്
നാലാളല്ലോ ആ ആ അപ്പൊ ഭയങ്കര പാടായിരിക്കല്ലോ കൊച്ച
ആ ആ അതോക്കെ പാടാ
കൂളിപോവാറാ
ആ ഇപ്പൊ എൽ കെ ജി യു കെ ജി പോണ്ട് രണ്ടണം ഉം മറ്റൊര് ആർലും നാൽലൊക്കെ ആയിട്ട് പോണ്ട്
ആഹ് ആഹ് ആഹ് ആ അയ്യ എല്ലാ കാര്യും തന്നെ നോക്കണ്ടേ
ആഹ്
ഓട്ടോ ഓട്ടോ ആയിരി
ആഹ്
ഉം
മാസതിലാ വര അതെവിടെ ഇണ്ടോ മൂപ്പര്
എന്തോ
പ്പര് മാസത്തില വര അതോ ഇപടണ്ടോ
അല്ല ഞങ്ങള ഒരുമിച്ചാ
ഉം
ഫിനാൻസൽ ആണ് വർ ക്കെയ്യന്നെ അതൊണ്ട് പിന്നെ വീട്ടിലേക്ക്ന്ന് മാ മാ മാസത്തിൽ വര വന്ന് നട ക്കേല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ
പിന്നെ ഏട്ടന അഞ്ചമാരൊന്നുംല്ലേ പത്താഞ്ഞ
ആ അനിയനുണ്ട്
അ.. ആഹ്
അവനാകല്യാണം കഴിഞ്ഞിട്ട് അമ്മയുടെയും അച്ഛന്റെയും കൂടെയാണേ. അപ്പൊ, നമ്മളാണല്ലോ മാറണ്ടെ അതുകൊണ്ട് ഞങ്ങളിങ്ങുമാറി. ആ.. അതെയതെ അതുമല്ല നമ്മളുവീട്ടിൽ തന്നെനിന്നാലും, നമുക്കുമൊരു ത്തരവാദിത്വമൊന്നും വരിവേല മാറുവാണെങ്കിലെ കുറച്ചൊക്കെയൊരു ഉത്തരവാദിത്വമൊക്കെ വരും
ഉം അവളെന്താപറയുന്നേ ഉറങ്ങീട്ടില്ലേ
ഇല്ലില്ല, അവളുറങ്ങിയില്ല. അവളുറങ്ങാറായില്ല. പന്ത്രണ്ടുമണിയൊക്കെയാവും.
ആ.. ആ.. ആ എന്താങ്ങനെകണ്ടു. ടി. വി കണ്ടിരിക്കുവല്ലോയല്ലേ
ആഹ് ടിവി കണ്ടോണ്ടുപിന്നെ, കളിച്ചോണ്ട് ണ്ട്, അങ്ങനെയൊക്കെ യിരിക്കും.
ഇപ്പോചോറൊക്കെ തിന്നോ
ഞാൻ ചോറൊക്കെ കഴിച്ചു.
ഉം.. നിങ്ങളുവന്നില്ലേ ഇല്ല ഓരോരുത്തര് തിന്നുന്നു, ഉം നോമ്പൊക്കെയല്ലായിരുന്നോ
ആഹ് ഹആഹ് ഏസ്പെഷ്യലായിട്ട്
സ്പെഷ്യലായിട്ട് പൂരിയും, ചിക്കനൊക്കെ
ആഹ് അ ഹ
ഒക്കെക്കഴിഞ്ഞിട്ടിപ്പോൾ ഓരോരുത്തരുചോറു തിന്നണുണ്ട്.
ഉം എല്ലാരും കൂടെയൊരുമിച്ചാണോ കഴിക്കുന്നേ
ആഹ് അല്ലയല്ല ഇവിട ങ്ങനെയൊന്നുമില്ല. ഇവിടെ ഓരോരുത്തരോരുത്തര്
ആ പക്ഷേ
ആഹ് ആ അവിടെ ചൂടൊക്കെയുണ്ടായിട്ട്.
നല്ലചൂടാന്നിങ്ങോ
ആഹ് ആഹ് എല്ലാരുമതുതന്നേന്ന്
ആ അത്‌ ഇങ്ങോട്ട് ഒന്ന് വന്നപ്പോൾ പിന്നെ ഞങ്ങള് ആ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻപറ്റുന്നില്ല. പിന്നെയിവിടെ വന്നു, വന്ന്, വന്ന്- ശീലിച്ചു. ഇപ്പൊ കൊഴപ്പമൊന്നുമില്ല. ഇപ്പൊനാട്ടിലേക്ക് പോകുമ്പോളവിടുത്തെ കാലാവസ്ഥയാ, പിടി- ഉം.. ഇവിടെ വന്നുനിന്നേ
ഉം.. അവിടെ വീടൊക്കെ സ്വന്തം തന്നെയല്ലേ വീടൊക്കെ സ്വന്തം തന്നെയല്ലേ
ഇവിടെയോ
അഹാ
അല്ലല്ല, ഇവിടെ നമ്മള് രെന്റിനെടുടുത്തേക്കുവല്ലേ.
അ.. ആ അതുശരി, അതുമാസം, മാസം, കൊടുക്കൊന്നുംവേണ്ടല്ലേ
അതു മാസം കൊടുക്കണം. നമ്മളുമാസമാസ ഒറ്റിക്കല്ലല്ലോ, അല്ലാതെ മാ- റെന്റിനാണോ എടുത്തേക്കിന്നെ
അ.. ആ.
അതുമാസം കൊടുക്കണം
കൊടുക്കാഞ്ഞാ ഉം..
ആ, അവിടെ മാർക്കറ്റൊ ക്കെയുണ്ടോയടുത്ത്.
ആ ഇണ്ട്‌, ഇവിടിന്നുനമ്മള് കൊറച്ചൊക്കെയങ്ങുപോണം.
ആ.. ഹാ.. ഹ.. അവിടൊക്കെ പച്ചക്കറിക്കൊക്കെവിലക്കുറവു കിട്ടുവോ
അതേയ്, വിലഅധികമാണിഇവിടൊക്കെ. ഉം...
ആഹ ഹ ഹ
അങ്ങനെ അങ്ങട്ട ഒന്നും പോക്കല്ല അങ്ങിട്ട് ഇവിടെ എവിടുന്നക്കെ ഇങ്ങനെ പറ്റ- അല്ല അല്ല എല്ലാ ദിവസങ്ങളുണ്ട്
എല്ലാദിവസവും ഉണ്ടല്ലേ
ഞയാറാഴ്ച ഒഴവാ എന്ന തോന്നുന്നു
ആ ഇവിടെയാണെങ്കിലിൽ ഞായറാഴ്ചൊക്കെ ചന്തുണ്ടേ അപ്പം നമുക്കിങ്ങനെ- ഇങ്ങെ കൊട്ടക്കത്തക്കെച്ചേക്ക എന്നിട്ട് നമുക്ക് ഇരുപ രൂപയ്ക്ക് മേടിക്കാം ആഹ ഇരുപര ആയിക്ക് പിന്നെ നമുക്ക് തൂക്കി വാങ്ങാം
ആഹ അല്ലെ തമിഴ്നാട്ടിലൊക്കെ പച്ചക്കറിക്കൊക്കെ വില അമ്മയൊക്കെറ അല്ലേ
ആഹ ആഹ
അതിയൊക്കെ അല്ല ആദിയൊക്കെ എല്ല കുറവായി കിട്ടൂലേ എവിടെയൊക്കെ
ആ നമ്മുടെ അവിടത്തെ അരി ഇവിടെ കിട്ടിയല്ലെ
ആഹ അവിടെ മറ്റേ ചോറക്കാാരല്ലേ പൊന്ന ആഹ് ആഹ് ആഹ അത
ഇതാണെങ്കിൽ ഇവിടെയണ മീനിനൊക്കെയ ഭയങ്കര വില
വില ആഹ ആ
ഇന്ന് ഞങ്ങള് മത്തി മേടിച്ചപ്പം ഒരു കിലോയ്ക്ക് മുന്നൂറ് രൂപ
ഓ
അത്ര വിലയാ ഉ മീൻ ഭയങ്കര വിലയാ പിന്നേും വില കുറവന്നാള്ള- ഇവിടെ വേറെ സ്ഥലത്തരു മാർക്കറ്റ് ഒക്കെുണ്ട് അവിടെ പോയി രാവിലെ ചെന്ന- ചിലപ്പോ ഫ്രഷും മീനൊക്കെ ചെിലപ്പോ കിട്ടും ആ് നല്ല വില കുറവില് കിട്ടുവേ-
കൊടുത്തു ഇല്ലേ
അതായത് ഇവിടുത്തെ വിലക്കുറവ് നമ്മുടെ അവിടുത്തെ അത്രയും വിലക്കുറവല്ല
ആഹ ആഹ ആ അത്തല്ല ത ഇവിടെ പറഞ്ഞ ഏറികഴഞ്ഞ മീനൊക്കെ നൂറോ ഇരുന്നൂറോക്കെ ഉണ്ടാവൊള്ളു നൂറോ ഇരുന്നൂറ ഉും ഉണ്ടാ വെള്ളുന്നെ ഉം ചിക്കനൊക്കെ വിലണ്ടോ അവിടെ
ആഹ ചിക്കനും അത്യാവശ്യം വിലയ വലിയ വിലന്ന് പറഞ്ഞാ പറയാൻ പറ്റിയല
ആ
ശരിയ സമയായേ
ആ ആ ആ ശരി